ഹലോ
ഹലോ
ആ കേക്കാവോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആ ഉണ്ടുണ്ട് ഉ
ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞോ
ആ ആ കഴിഞ്ഞ്
എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കറികളൊക്കെ
ഇന്ന് ഇന്നലെ ഇച്ചിരി പയറ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു പിന്നെ പയറ് മെഴുക്ക് പുരുട്ടി ക്യാരറ്റ് തോരന് പിന്നെ സാമ്പാർ പിന്നെ അ ആ പൊടിയാ പനിഞ്ഞില് അത് വറത്ത്
ആ ആ അപ്പൊ ആ മീൻ അല്ല ഇപ്പൊ ട്രോളിങ്ങൊക്കെ അയേന്റെ പേരില് ഇപ്പൊ കുഞ്ഞു കുഞ്ഞ് മീനുകളല്ലേ അതൊക്കെയാണ് ഇപ്പൊ നല്ലതും ആ അതുവല്ല ഇപ്പൊ പണ്ടത്തെ പോലല്ലല്ലോ മീനിനകത്തൊക്കെ അത് മാത്രവൊ പണ്ടന്ന് പറഞ്ഞാ നല്ല ടേസ്റ്റ് ആണ് എന്ന് വെച്ചാ മറ്റ് വിഷങ്ങളൊന്നുവില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഈ മീനുകളൊക്കെ നമുക്ക് കൊടുക്കാം ഇപ്പന്ന് വെ ചാ എല്ലാത്തിലും വിഷങ്ങളല്ലേ മൈൻ പന്നല്ലാവാതിരിക്കാനും ഒക്കെ ആയിട്ട് എല്ലാത്തിനാത്തും ആ അതെ അന്നേരം ഇപ്പം ഇപ്പ ഇങ്ങനെ ട്രോളി ഞ്ഞുകൂടായതുകൊണ്ട് ഒരു പാട് നാള് ഈ മ
ഇരുന്ന മീനുകളാ വരുന്ന ഉ ആന്ന് അല്ല ഒരുപാട് നാൾ എടുത്ത് വെച്ചിരുന്ന മീനുകളല്ലേ
ആ അതെ അന്നേര ഇപ്പഴാണെങ്കിൽ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വള വെള്ളത്തെ പോയി പിടിക്കുവല്ലോ അതൊക്കെ ഇപ്പൊ നമുക്ക് വേടി ആ അതൊക്കെ ഇപ്പൊ നല്ലതായിരിക്കും
ഉം നമ്മുടെ ഇവിടെ ഒരു കട ണ്ട ഞമ്മടെ ഇവിടെ അ അങ്ങ ഇച്ചിരി മാറിയ ഒരു കടയുണ്ട് അവിടെ ഈ വള്ളക്കാരുടെ മീന അത് ഒരു ദിവസം വള്ളം പോയില്ലെങ്കിൽ അവിടെ കച്ചവടം കാണത്തില്ല ആഹ ഇ അപ്പൊ അതുകൊണ്ട് ആ കട അടച്ചിട്ടേക്കുവാ മീനില്ല
ആഹ
ഉം മീൻ ഉള്ളപ്പോ അവര് മെസ്സേജ് ഇടും
ആഹ ആഹ് ആ് ഇപ്പൊ ഈ ട്രോളിംഗ കൂ നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ മേടിച്ചാൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനുകളൊക്കെ കിട്ടും
ആഹ ആഹ പിന്നെ ഇന്ന് മഴയുണ്ടായിരുന്നു ഇന്ന് കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു
ക കാലാവസ്ഥ ഇവിടെ കുഴപ്പമില്ല ഇപ്പൊ ചെറിയ വെയിലുണ്ട്
ആ ആഹ ഇന്ന് അതുകൊണ്ട് ഞാനും കൊറച്ച് തുണിയൊക്കെ ഉണക്കിയ എടുത്ത് കാറ്റടി കൊണ്ടോണഗിക്കെ
ആഹ
ഉം
ഇവിടെ ഇന്ന് ചു ഏ മൂന്ന് എന്തുവന്ന്
ഔഷധ ചെടികളൊക്കെ ഉണ്ടോ പനികുർകയോ തുളസി അങ്ങനെയൊക്കെ
ആഹ് ഇവിടെ അത്യാവശ്യംക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്
ആഹ ഉ ഇനിയിപ്പം പിള്ളോര.. കറ പനിക്കാരല്ലേ
ആഹ് പനിയട്.. ക്കെ സമയം ആവുമ്പം അത്യാവശ്യം നമ്മള് എല്ലാത്തിലും അങ്ങ്.. ആശുത്രിയിലും ഒന്നും പോയി ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കാതെ കഴിവതും ഈ ചെടികളൊക്കെ ഇട്ട് കാപ്പിയൊക്കെ ഇട്ട് അനത്തി കൊടുക്കും.
ഉം ആവിയൊക്കെ പിടിക്കുന്നൊക്കെ നല്ല ഉം ഇവിടെ ഇതും ഒണ്ട് ആവി പിടിക്കുന്ന ഇല്ലേമ് ആ ഒരു പുല്ലുണ്ടല്ലോ
ആ കാളപ്പുല്ലന്നല്ല പറയുന്ന ഒരു പുല്ലാണാേ.
ആ ആ ഇവിടെ അതിന് വേറെ ഒരു പേരാ പറയുന്ന ആ അതെന്തായാലും ഒരുമൂട് പിടിച്ചു കിട്ടി
ആ അതെന്തായാലും ഞങ്ങക്കും ഒണ്ടായിരുന്നു പക്ഷെ എന് ഇവിടെയല്ല കേട്ടോ ഞ എന് ന്റെ വീട്ടില് അന്നേരം അത് പിന്നെ നശി ച്ചോയ്
ആ ആ
ഉം പണ്ട് അമ്മ വീട്ടിന്ന് കൊണ്ടുവന്നെ ആരുന്ന്
ആ ഇവിടെ എനിക്ക് ആങ്ങള വന്നപ്പോ ഇതോട്ട് കൊണ്ടു തന്നെ ആരുന്നു. അത് പിടിച്ചു കെട്ടുവന്ന് വിചാരിച്ചന്നെ
ആഹ് ഇപ്പൊന്ന് വെച്ചാ അസുഖങ്ങള് വന്നാ എല്ലാരും ഒടനെ ആശുത്രി പോകും കൊറെ ഇംഗ്ലീഷ് മരുന്നുകള് കഴിക്കും പക്ഷെ പണ്ടുള്ളവരൊക്കെ പറയുന്ന കാണ ക്ക് ഇങ്ങനെ പച്ചമരുന്നുകള് അതൊക്കെ കഴിക്കു എക്കയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഒണ്ടാവും ഒന്നോർത്ത ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടി കുട്ടികൾക്ക് നല്ലത് ഇതൊക്കെ തന്നെയാ
ആഹ് ആന്ന് അത് തന്നെയല്ലേ ഇപ്പൊ പിന്നെ ഈ പലതരത്തിലൊള്ള അസുഖങ്ങളല്ലേ അതുകൊണ്ടാ സ്കൂളീന്ന് പുള്ളോരോടും പറഞ്ഞു വിടും പിന് എന്തേലും ച പനിയോ ചൊമയോ ഒക്കെ ഉണ്ടെങ്കി ഡോക്ടറെ കണ്ടിട്ടേ മരുന്ന് കഴിക്കാവൊള്ളന്ന് ഉം അതാ
ഇപ്പം അങ്ങനെ ആരും ഇപ്പം അന്നാല് എങ്ങനെ പറയുന്നെങ്കിൽ പോലും ആരും ഇപ്പൊ ആശുത്രി പോയി എന്തുവ ഡോക്ടറെ കണ്ടിട്ടല്ലല്ലോ നമ്മള് നമ്മള് ഈ പറയുന്ന നമ്മളായാലും മെഡിക്കൽ സ്റ്റോറിൽ പോവും പോയി മരുന്നുകള് വേടിക്കും അന്നേരം അ കഴിക്കും പക്ഷെ കുട്ടികൾക്കെക്കെ ഈ ഇങ്ങനെയൊക്കെ ഒള്ള പണ്ടുള്ളവര് പറയുന്ന കണക്ക് പച്ചിലകള് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാവങ്കി ഒണ്ടല്ലോ അ
പനിക്കൂർക്കയും ചൊമക്കൊക്കെ നല്ലതാ ചൊമക്കൊക്കെ ഈ പനിക്കൂർക്കയും ആഹ്‌ പിന്നെ അയിന്റെ നീര് വാട്ടി പിഴിഞ്ഞൊക്കെ കൊടുക്കുന്നലേ
ആ പിന്നെ ഇവിടെ എന്റെ മക്കക്ക് പനി വന്നഴിയുമ്പം നല്ല ചൊമ വ രും കേട്ടോ. അന്നേരെ ഞാനാണെങ്കിൽ എന്താ ചെയ് ചാല് നമ്മടെ തേനില്ലേ തേനിന്നാ ത്ത് കുരുമോളകുപൊടി ഇങ്ങനെ ചാലിച്ച് ച്ച് ഏ നല്ല കുത്തി അത് ഈ ഇപ്പഴത്തെ പ്രാശ്യത്തെ ചോമേ ഒക്കെ വന്നുകഴിഞ്ഞാല് പകൽ സമയത്ത് ചൊമയില്ല രാത്രീല് മാത്രേ ഒള്ളു ചൊമ. പാസ് സമയത്ത് ചൊമച്ചു ചൊമച്ചു ചൊമച് ച്ച് ശർദിക്കുന്ന അവസ്ഥേലാവും പുള്ളാരൊക്കെ. അന്നരം ഈ തേനിനാത്ത് കൊറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ചാലിച്ച് വായില് തൊട്ട് കൊടുക്കാറുണ്ട് അത് വളരെ നല്ലതാ ട്ടോ.
ആ ആ ചൊമമാറും ഉം
പെട്ടന്ന് തന്നെ ചൊമ മാറും.
ഇവിടെ ഞാനില്ലേ പനങ്കൽക്കണ്ടോം കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ അതേലെയൊക്കെ കൊടുക്കും ആ കഫം പോവാന ആ പനം കൽക്കണ്ടോ ഒക്കെ വാങ്ങി ശരി ചിട്ട പിന്നെ പുള്ളാരൊക്കെ പോയോ?
ആ പുള്ളാരൊക്കെ സ്കൂളില് പോയി. രാവിലെ കൊറച്ച് ഇന്നുഞാൻ തുണി കഴുകിയില്ലിന്നു സമയില്ലാരുന്നു തുണി കഴുവാനായിട്ട് ഇപ്പൊ നാളത്തേക്ക് വെച്ചിട്ടൊണ്ട്.
ആ ആ പിന്നെ എല്ലാരും എന്ത്യെ?
എല്ലാരും, അമ്മ ആശൂത്രീ പോയേക്ക അത് അമ്മയ്ക്ക് ഷുഗറും പ്രഷ്രും കൊളസ്ട്രോളും എല്ലാം ഒണ്ടല്ലോ ഇപ്പൊ മാസത്തിലൊരു ദിവസം നമ്മുടെ സർക്കാരാശൂത്രീ പോയി മരുന്ന് മേടിക്കും ഷുഗറിനും പ്രഷർ റിനും കൊളസ്ട്രോളിനുവൊള്ള അങ്ങനെ അമ്മ ഇന്ന് ആശൂത്രീ പോയക്കുവാരുന്നു ആ. തൊക്കെുണ്ട് നമുക്കൊരു എടുക്കണം ഈ ഷുഗർ പേഷ്യൻറ്സ് ഒക്കെ അന്ത
ആ് ഇവിടെ അങ്ങനെ അമ്മ ബുക്ക എടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അത് ഇവിടുത്തെ ഹെൽത്തിലൊക്കെ ഷുഗറിന്റെ മരു അതിനക തീർന്നു നീ ഇപ്പ വന്നിട്ടുണ്ടോ അറിയത്തില്ല
ആഹ് ഇവിടെ ഷുഗറിന്റെയും പ്ര ശർന്റേം കൊളസ്ട്രോളിന്റെ എല്ലാം മരുന്ന് കൊടുക്കും അമ്മക്ക ഒരു മാസത്തേക്കുള്ള മരുന്ന് കൊടുക്കും പിന്നെ ബുക്ക്‌ ക്കിനാത്ത് ഇനി എന്നാ ചെല്ലണ്ടേന്ന് വെച്ചാ അന്ന ത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കും
ആ ആ
അപ്പൊ മാസാ മാസം ആ ഡേറ്റിന് പോയി അ മ്മ മരുന്നുകൾ മേടിക്കും പിന്നെ പുള്ളി ക്കാരി ഇച്ചിരി തോനെ ഇവിടുന്ന് ഒത്തിരി ഇച്ചിരി തോന്നയും ദൂരോ ഉണ്ട് ഈ ഹോസ് പിറ്റലോട്ട് പോകാനായിട്ട് പുള്ളിക്കാരില്ല പണ്ടത്തെ സഹാവം പ്രവർത്ത ക്കണ്ട് തന്നെ നടന്നങ്ങ് പോക്കോളും
ആ ആ നട
ഉച്ചയ ആവ ഇവിടുന്ന് നടന്നു പോയി ആശുപത്രിയിലൊ പോയി മരുന്നൊക്കെ വേടിച്ചിട്ട് ഉച്ച ആവുമ്പോഴത്തേക്ക് പതുക്കെ നടന്നിങ്ങ് വരും അന്നത്തെ നട ക്കുന്നൊക്കെ നല്ലതാ ആന്നല്ലൊ ഇപ്പൊ നമ്മളൊക്കെയാ ണെങ്കില് എവിടെ പോണെങ്കിലും വണ്ടി കേറിയങ് പോവും അമ്മ അങ്ങനല്ല നടക്കുന്നതിനോടൊക്കെ ഫ ഇഷ്ട്ടൊള്ളത് അവിടെ എങ്ങനെയ നട ക്കുന്നനൊക്കെ ഇഷ്ടമുണ്ടോ
കൊറച്ചു പേരുണ്ടായിരുന്നു ഞങ്ങള് വൈകീട്ട് പോയിട്ട് നടക്കാൻ ഇറങ്ങുമായിരുന്നു ഇങ്ങനെ നമ്മള് നമ്മുടെ ഈ തെക്കേ റോഡേക്കൂടെ ഇങ്ങനെ വടക്കയ റോഡേക്കൂടെ അങ്ങനെ കറങ്ങി ഞങ്ങളങ്ങനെ മൂന്നാല് വട്ടം നടക്കുവായിരുന്നു ആ ഇ പ്പൊ പിന്ന മഴയൊക്കെഅല്ലേ അത് തന്നെയാണ് കൊറേ നാള് കൊണ്ട് പിന്നെ ഓരോരുത്തർക്കും നട- ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അതങ്ങ് നിർത്തി
ആ
ഉം
ഇപ്പൊ പിന്നെ പണ്ടന്ന് പറഞ്ഞാ നമ്മള് റോഡിലൂടെ ഒക്കെ പോകുമ്പോ കൂടി ഇങ്ങനെ നടന്നു പോന്നു ഇപ്പം പന്നിടെയും പട്ട് ട്ടിയുടെയും ഈ ശല്യക്കെ കാരണം ഇപ്പൊ അത് ആളുകൾ അങ്ങനെ വെളുപങ്കാലത്തൊന്ന് നട ക്കാം പോത്തില്ല
ഇല്ല കൂടുതലും പന്നി ഇറങ്ങിയിട്ടുണ്ടെന്ന ഉള്ള ആ ഒരു പേടി കാരണം ആരും ഇറങ്ങത്തില്ല
ആ അവിടെ ഉണ്ടോ ഈ പന്നിടെക്കെ ശല്യം
ഉണ്ടണ്ട് നമ്മുടെ ഇവിടെ താഴെ ഒരു ചേച്ചിയുടെ കൃഷിയുണ്ട് ചീനിയൊക്കെ ഉം അവിടെ വാ വ എല്ലാ ഈ കുത്തി മറിച്ചൊക്കെ ഇട്ടേക്കുവാ അതിനാ നാക്ക് വെള്ള ചാക്ക് പിന്നെ കമ്പേൽ ഇങ്ങനെ എ കെട്ടി വെച്ചിട്ടുണ്ട് ന ഒത്തിരിയ എടുത്താ കേട്ടോ പന്നി വരാതിരിക്കാന് അത് നല്ലതാണ് പിന്നെ അയ്ന്റെ ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ നല്ലയാന്ന് പറയും
ഇവിടെ ഞങ്ങക്ക് അങ്ങനെ ശല്യൊന്നുല്ല ആ വിചാരിക്കും ആളുകള് നിക്കുവാന്ന് വിചാരിക്കുവ അങ്ങനെ ചെയ്യുമ്പോ
ആ ഇങ്ങനെ ഒത്തിരി എട്ത്താട്ട് ഇങ്ങനെ മാറി മാറി വെച്ചിട്ടൊണ്ട്
ആ ഇനി ഇവിടെ ഞങ്ങക്കങ്ങനെ ശല്യാെന്നു ഇല്ല ഇതിനെ ഇതിനെ കൊണ്ട് പിന്നെ ദിവസം രാത്രി ഞാൻ പെരയുടെ മണ്ടേൽ ഇങ്ങെനെ നിന്ന് പ്പം താഴെ ഒർണ്ണത്തിനെ കണ്ട് ഞാൻ അത് വിചാരിച്ച് പട്ടിയായിരിക്കുന്നു പക്ഷെ അതൊരു പന്നിയായിരുന്നു പിന്നെ കുട്ടികളെക്കെ വിളിച്ച് കാണിച്ച് ഫുള്ള ക്ക് അതിനെയെക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം ട്ടേട്ടാ എന്നച്ചാ ആ പന്നിന്നൊക്കെ പറയുമ്പോ കാട്ടിന അതല്ലേ ഒള്ളു
ഇപ്പ ഉള്ള കാടെല്ലാം വൃത്തിയാക്കിയില്ലിയോ എല്ലാരും അതുകൊണ്ടായിരിക്കും ഇനൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാണത്തില്ല അതാ ഇതി ഇങ്ങനെ നാട്ടിലോട്ടൊക്കെ ഇറങ്ങന്ന്
ആ ഞങ്ങളടെ എന്റെ വീട്ടിലുണ്ട് കേട്ടോ ഇഷ്ടം ആ അതെ ചോറ് കൊണ്ട്പോവും
കിട്ടിയോ?
ആഹ് മീനൊക്കെ കിട്ടി. ഇന്ന് ഇവിടെ ചൂരയായിരുന്നു, കൊച്ചു ചൂര. ആഹ് പക്ഷെ നല്ല പച്ചയായിരുന്നു കേട്ടോ.
ആഹ് ആഹ് ചിലർടെ കയ്യിന്നു നമ്മള് വാങ്ങിക്കുന്ന ന ല്ല മീനായിരിക്കും.
ആഹ് ചെിലത് നല്ലതായിരിക്കും ഇടക്ക് മഞ്ഞക്കോര കൊ ണ്ടന്നായിരുന്നു പക്ഷെ അതൊരു ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. അതും അല്ലാ അതിനാത്തെന്തോ ഒരു ചെവ.
ആഹ് ആഹ്
ആഹ് ന്നെങ്കി ശരിയടാ എന്നെങ്കി.